ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് ഇണ്ട്
ഉം ന്തല്ല വർത്താനം
നല്ലതന്നെ അവിടെ എന്താ പരിപാടി
നല്ലതന്നെ പരിപാടിയൊന്നുല്ല വെർതെഇരിക്ക
ആഹ് ഞാനും വെറുതെയിരിക്കന്നെ
ചായ കുടിക്കെ കഴിഞ്ഞോ
ആഹ് അതെല്ലാം കഴഞ്ഞു ഇപ്പൊ കൊറെ നേരായി
ആഹ്
ഈ ഫുഡിനുള്ള എല്ലാം ഉണ്ടാക്ക ഏഹ്
പണിയെക്കെ കഴിഞ്ഞോ
ആഹ് പണി കയ്യാറായിട്ടുണ്ട് ഏകദേശം
നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കല്
ആഹ് ഞാനെന്നെയ
ആഹ് ആഹ്
നിങ്ങളെ ഞാന് മാരിഡല്ല
ആഹ് ആഹ്
ഉം
നിങ്ങളെന്താ ഫുഡ് എല്ലാം ണ്ടാക്കിയോ
ഇല്ലല്ല ഫുഡ് ണ്ടാക്ക്ന്നണ്ട്
ഉം എന്താ ഇണ്ടാക്കുന്നെ ഉച്ച ഉച്ചക്ക്‌
ഉച്ചക്ക് ചോറും മീൻകറീം അവിടെന്താ
ഇവിടെ ചോറും പിന്നെ ചിക്കൻ പൊരിച്ചത്
ആഹ് നിങ്ങള് ചോറൊക്കെ ഇണ്ടാക്കുവാ
ഞാന് ചോറൊന്നും ണ്ടാക്കൂല്ല ചോറൊക്കെ മ്മ ഉണ്ടാക്യച്ചു പോയി പിന്നെ ചിക്കനൊക്കെ പൊര്ച്ച് ആഹ് ണ്ട് ണ്ട്
ആഹ്
ഉം
നിങ്ങളിപ്പ എന്ത് ചെയ്യുന്നു
ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് നിക്ക പ്ലസ് ആഹ് നിങ്ങളോ
ഞാൻ ഇപ്പോ ഡിഗ്രി കയിഞ്ഞ്
ആഹ് ഞാന് ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ട്
അതെയ
ഉം
ഡിഗ്രിക്ക് നല്ലെ പോന്ന അപ്പൊ ഏഹ് അട്ത്ത മാസകാണോ ക്ലാസ്സ് തോടങ്ങ
എന്താണ്
അടുത്ത മാസോക്കാണോ ക്ലാസ്സ് തൊടങ്ങാ
ആഹ് അട്ത്ത മാസം ആഹ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോ
അതേ
ഉം ഇങ്ങള് ഏത് കോളേജിലേനു
നമ്മള് നമ്മളെവടെ അടുത്ത്ന്നെള്ള കോളേജ്ല.
ആഹ്.
പിന്നെ വേറെന്താ പരിപാടി മഴെണ്ടോ അവിടെ
മഴ ഒരു ആറ് മണിക്കായപ്പോ നല്ല മഴ എണ്ടേയിരുന്നു. ഇപ്പൊന്നും മഴയില്ല ഇപ്പൊ വെയിലന്നാ അവ്ടെ ഇണ്ടായിരുന്നോ
ആഹ് ഇവിടേ ആഹ് രാത്രിയൊക്കെ നല്ല മഴ ഇണ്ടായിര്ന്ന്. രാവിലെ ഇപ്പ കൊറവെണ്ട് ഇപ്പൊ വെയിലറച്ച് വെര്ന്നെണ്ട്.
നിങ്ങള് ഒറ്റക്കാണോ വീട്ട്ലിള്ളത്
ആഹ് ഞാനൊറ്റക്കാ പിന്നിന്റെനെ അനിയത്തീണ്ട്.
അതേ ഉമ്മ വൈകുന്നേരം ആണോ വെരാ
ആഹ് ഉമ്മ വൈന്നേരാ വരാ പിന്നെ ഉച്ചക്ക് ഫുഡയ്ക്കാൻ വരും.
അനിയത്തി ചെർതാണോ
ആഹ് ചെറ്താ
അപ്പ നിങ്ങള് ക്ലാസ്സി പോവാൻ തൊടങ്ങുമ്പളോ
ഇപ്പൊ അംഗനവാടി പോണെണ്ട് അപ്പൊ ഇന്ന് പോയിട്ടില്ല.
അങ്ങനെ ആഹ്
പിന്നെ എന്തായ് ഇങ്ങള് മാരീഡാണോ?
ആഹ് മാരീഡാ കല്യാണം കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കയിഞ്ഞിട്ടുള്ളൂ.
ആഹ്
ഉം നിങ്ങള് അല്ലാത്ത ക്രാഫ്റ്റ് ഒക്കെ ചെയ്യലിണ്ടോ അതൊക്കെ ചെയ്യാന് ഇഷ്ട്ടിണ്ടോ
ഇല്ല ഞാൻ അങ്ങൻത്തേലൊന്നും ഇൻട്രസ്റ്റഡല്ല.
അതേ
അങ്ങൻത്തെ പരിപാടിയൊന്നും ഇഷ്ടല്ല ഇങ്ങളങ്ങനൊക്കെ ചെയ്യോ
ഇല്ല ഇല്ല എനിക്കും അതേപോലെ തന്നെ അങ്ങനത്തൊന്നും ചെയ്യാൻ ഇഷ്ട്ടില്ല.
ഇങ്ങനെ ചെടി അങ്ങനെയൊക്കെ
ഇല്ല ചെടിയൊന്നും നോക്കലില്ല നിങ്ങളോ?
ഉം ഞാനും നോക്കലോന്നുല്ല ഇൻക്ക്ങ്ങന ത്തൊരു കാര്യോം പറ്റൂലാ.
എനിക്കും അതന്നെ അതേപോലെ ഇഷ്ടല്ല. പെട്ടെന്ന് വീറെ എടുക്കും എടങ്ങേ
ആഹ് പിന്നെ അയിനിങ്ങനെ നോക്കിക്കണം പണിയക്ക ഒരോസം നോ നോക്കിയില്ലെങ്കി പിന്നെ അത് പിന്നെ വാടി അവടെ കെടക്കും
ഉം ക്രാഫ്റ്റ് ഒക്കെ ആണെങ്കി തന്നേ നമുക്ക് നല്ലൊരു ഫോണ് വേണം. പിന്നെ നമ്മള് അതിന്റെ ബേ‌ക്കി തന്നെ നടക്കണം. പിന്നെ എക്കൗണ്ട് ഒക്കെ തൊടങ്ങി കൊറ്ച്ച് റീച്ച് ഒക്കെ ആവണല്ലോ അപ്പൊ അതിനക്കെ മെനക്കടണ്ടേ.
ആഹ് ഫസ്റ്റ് ഒന്നും കിട്ടീല്ലെങ്കി പിന്നെ അമ്മ്ക്ക് ഇൻട്രസ്റ്റ് പോകാനും പാടില്ല
എങ്കിലും ഒന്ന് പോയാ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പോകും അതിനൊക്കെ നല്ല ക്ഷമെള്ള ആൾക്കാരാണേ ഇഷ്ട്ടൊള്ള ആൾക്കാരാണെങ്കില് ഓല് ഇഷ്ടപ്പെട്ടത് ചെയ്യും ഉം ഇങ്ങളെങ്ങനാ വീട്ടിന്ന് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ
സ്പെഷ്യല് ആഹ് വൈന്നേരം അങ്ങനെ ഇണ്ടാക്കലൊക്കെണ്ട് പഴംപൊരി അങ്ങനൊക്കെ
ആഹ് ആഹ് ഇങ്ങനെ പറയും ഞാനും ഇതേപോലെ തന്നെ വെറുതെ ഇങ്ങനോരോന്ന് ടെസ്റ്റെയ്ത് നോക്കും ആഹ് കൂടുതലായിട്ട് അങ്ങനെ അല്ലാത്ത ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ ഇഷ്ടല്ല ഇങ്ങനെ വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കും പുറത്ത് നിങ്ങള് അല്ലാണ്ട് ഓർഡർ കൊടുക്കലുണ്ടോ
ഇല്ല അങ്ങനെ ഉണ്ടാക്കൂല നമ്മക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാകുമ്പോൾ ഉണ്ടാക്കി കഴിക്കും എന്നല്ലാതെ അങ്ങനത്തെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല ഉം
പരിപാടി തുടുങ്ങുമ്പോ അതിൽ തന്നെ നിൽക്കണം നമ്മള്
ആ അതന്നെ പിന്നെ നല്ല ഫോണും വേണം ഫോണില്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പറഞ്ഞാല്
അതെ അതെ ഫോൺ ഉണ്ടായിട്ട് ഇപ്പോൾ എനിക്ക് നല്ല ഫോണൊക്കെ കിട്ടി പക്ഷെ നമുക്ക് ഫോണുണ്ടായിട്ടല്ല നമുക്ക് അതിനൊരു താല്പര്യം വേണം
ആഹ് ആഹ്
ആദ്യമൊക്കെ വിചാരിക്കുവാരുന്നു ഫോൺ ഉണ്ടായാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഫോൺ ഉണ്ടായിരിക്കുമ്പോളും മടിതന്നെ
ആഹ് ഇൻ്റെഒകെ അങ്ങനെ തന്നെ നിക്കും ഇപ്പൊ ഫോണില്ലായിട്ട് നിക്കാണ് അങ്ങനെ പറയും ഫോൺകിട്ടുമ്പോ അതിന്റെ താല്പര്യം പോവുകയും ചെയ്യും
അതെ ഫോൺ കിട്ടുമ്പോൾ നമുക്ക് മടിയാവും
നിങ്ങടെ നിക്കാഹ് കഴിഞ്ഞിട്ടാണോ ഫോൺ കിട്ടിയേ
അതെ
ആഹ് ആഹ് അങ്ങനെയായിരിക്കുവല്ലോ അധികം
അതിപ്പോ അതെ അത് അതെല്ലാം നമ്മള് വീട്ടിൽനിന്ന് പോ നല്ല ഫോ
ഫോൺ ഒന്നും വാങ്ങി തരൂല്ലല്ലോ എല്ലാം നമ്മളെ പോ ഭാഗ്യം പോലെ ഇരിക്കും നമ്മളിപ്പോ കെട്ടുന്ന ആൾക്ക് അത് താല്പര്യം വേണമല്ലോ അങ്ങനെ വർക്ക് ചെയ്യുന്നേനൊക്കെ
ആഹ് ഉം ഉം ഇപ്പൊ ഉണ്ട് ഉണ്ടെന്നൊക്കെ ഇപ്പൊ പറയണ്ട് കല്യാണത്തിന് പറ്റൊക്കെ ഞാൻ ഇപ്പൊ വേണ്ട വേണ്ടന്ന് പറഞ്ഞു നിൽക്കുവാ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആഹ്
നമുക്ക് എങ്ങനത്തെ ആളാ കിട്ടാന്ന് നമുക്ക് പറയാൻ പറ്റൂല അതെ നമുക്ക് എങ്ങനത്തെ ആളാ കിട്ടാന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലല്ലോ നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തൊക്കെ ആളാണെങ്കിൽ പിന്നെ
ഉം ഉം ഇപ്പോ ഓര് ഇപ്പോ ഓര് അങ്ങനെ എന്താ പഠിപ്പിക്കുവെന്ന് ഒക്കെ പറയും പിന്നെ
ആ ഇപ്പൊ എല്ലാടത്തും കേൾക്കുന്നത് അത് തന്നാ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി വെറുത പറയും എല്ലാ പഠിപ്പിക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ
ഇപ്പൊ ഫുള്ള് അങ്ങനെ തന്നെയാ പറയല് പഠിപ്പിക്കാത്തോരെയൊന്നും ആർക്കും വേണ്ടാണു എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെ പഠിപ്പിക്കൂല എന്ന് പറയുകയും ചെയ്യും അത് ഭയങ്കര ഒരു എടങ്ങേറാ
അതിൽക്കുംന്നല്ല നമ്മുക്കൊരു ജോലി നമ്മള് ജോലി ജോലി കിട്ടുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കാ
ആഹ് ആഹ് ആഹ്
അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഇണ്ടാവോ
അങ്ങനെ കെട്ടിക്കാനൊരു താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മൾ കൊറച്ച് സാമ്പത്തികായിട്ട് കുറച്ച് ബാക്കോട്ടാണ് അപ്പൊ പിന്നെ പഠി പഠിക്കാനൊക്കെ ഒരാള് കിട്ടി കഴിഞ്ഞാലങ്ങനെ ഉം ഉം
നമുക്ക് ഇവിടെ അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ക്കെ ഡിഗ്രി കിഞ് പിന്നെന്ത് നല്ല കൊയ്സ്‌ട്ക്കാൻ പൈസ ആണല്ലോ അപ്പൊ പിന്നെ നമ്മള് സാമ്പത്തികായിട്ട് ശ്ന നമ്മളും പിന്നെ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കിയില്ല പഠിക്കാൻ പോകണംന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോ നി നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഓരെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധം എന്തിനാ വെറുതെ ഇരിക്കുന്നെ പഠിക്കാൻ പോയി കോട്ടെ അങ്ങനെ ഇപ്പോ ഞാൻ അടുത്ത മാസം കമ്പ്യൂട്ടറിന് പഠിക്കാന്ന് വിചാരിച്ച്
ആഹ് ങ്ങൾത് അങ്ങനെയല്ലേ പറയണ
ആഹ് അങ്ങനെ മതിന്ന് അതൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഞാൻ ഒരു വർഷ ഡിഗ്രി കഴിഞ്ഞ പുരേലിരുന്ന് അപ്പൊ ൻക്ക് മടി പിടിച്ച് ഇപ്പൊ ൻക്ക് പോവാൻ താല്പര്യം ഇല്ലാണ്ടായി നമ്മള് പഠിത്ത നിർ വക്കരുത് നമ്മൾ പഠിക്ക കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട പോണം ഗ്യാപ്പ് വന്ന ക്കെ മടി വന്നു ഇപ്പൊ കൊറേ ആൾക്കാര് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പണ്ടൊക്കെ ആ ചിന്തയൊക്കെ കുറെ ക്കോയിവായിചട്ട്ണ്ട് പ്പൊ
ആഹ് കൊറെ മാറിയിട്ടുണ്ട്
ന്നാലും ള്ള ആൾക്കാരും ഉണ്ടാവും നമുക്ക് എങ്ങനത്തൊ കിട്ടാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ
ആഹ് അതന്നെ നമ്മക്കിപ്പ വിധിച്ചതല്ലേ കിട്ടുള്ളൂ
അതെ വീട്ടിലൊക്കെ എങ്ങനെ നോക്കുന്നുണ്ടോ
എ കോഴ്സാട്തീനെ
ഞാൻ ബി എ അറബിക്ക്
ആഹ്
ങ്ങളെ വീട്ടിലക്കെങ്ങന നോക്ക്‌ണ്ടോ കല്യാണം
ആഹ് ഇ്ന്റെങ്ങനെ വരുന്നുണ്ട് ഓരോരുത്തരായിട്ട് ങ്ങെനെ അവിടന്ന് നിന്ന് ഇവിടന്നൊക്കെ അങ്ങന
ഈ ഒരു ഏജ് ആമ്പോ പിന്നെ പൊതുവേ ആ നമ്മളെ നാട്ടിൽ വീട്ടിലൊക്കെ ഉള്ള പോലല്ല നമ്മള എടൽ ഒന്നും പോയാ മതി അപ്പ തന്നെ കൊണ്ടുവരും
ആഹ് ആഹ് എവിടെ ചെന്നാലും ചോയ്ക്കും ചെയ്യും
അതെ അതെ വീട്ടാർക്ക് താല്പര്യമാണ്
വീട്ടാർക്ക് താല്പര്യംണ്ടേ അതാണ് കൊയപ്പം എനിക്കാണെങ്ക അങ്ങനെ താല്പര്യം ഇല്ല
ഇല്ല ലെ എങ്ങനെയല്ലും പിടിച്ചു നോക്ക ഇപ്പ ആണെങ്കിൽ ഡിഗ്രി ഫോർ ഇയർ ആക്കിയില്ലേ
അപ്പൊ ഇപ്പളെ കല്യാണം കഴിഞ്ഞ എന്താലും കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല ആഹ്
ഡിഗ്രി ആകുമ്പോ പിന്നെ നമ്മൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്യണല്ലോ
അതെ അപ്പൊ അയ്ന്റെ ഇടൽ അത് ശരിയാ അതിന്റെ ഇടൽ കെട്ടിട്ടാ പിന്നെ ഒരു ഒരു പിടിത്ത ഇള്ള പോലെ ആയിപ്പോവും
മെയിനയിട്ടാണ് നിക്കാത്ത പക്ഷെ ഇവരെ ഒര അവസ്ഥ നമ്മൾ അറിയും വേണം
അതെ അതും ഇണ്ട് നമ്മളിപ്പോ പ്ലസ് ടു ഒക്കെ നമ്മള് ഗവൺമെന്റ നമുക്ക് ഫീ വേണ്ടല്ലോ പഠിക്കാന് ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോ നല്ല ഫീസും വേണല്ലോ
ആ ഡിഗ്രിക്കും വേണം ഓരോ സമ്മിനും
ആ നല്ല ഫീസ് ഉണ്ടാവൂലേ ഡിഗ്രിക്ക്
ആഹ് ആഹ് ഞാനിപ്പോ ബി എ ഇംഗ്ലീഷ് എടുക്കാന വിചാരിച്ചേ
ആഹ് ആഹ്
അപ്പൊ അതിനും ഫീ ഓല് കണ്ടെത്തണല്ലോ അതുകൊണ്ടായിരിക്കും ഓല് കല്യാ
ആഹ് അതാണ് ഉം ഉം ജസ്റ്റ് കല്യാണപ്പത്തന്നെന്നല്ല അത് ജസ്റ്റൊന്ന് ഒറപ്പിച്ചിടാന് ആഹ് ആഹ്
ഓരേം പറഞ്ഞിട്ട് കാര്യല്ല ഓൽടെ അവസ്ഥ അങ്ങനെ ആയതൊണ്ട്
ആഹ് അതാ അതാണ് പിന്നെ ഞാൻ വല്ലാതെ അങ്ങിട്ട് വേണ്ടന്ന് പറയണുല്ല
ആഹ് ഞമ്മക്ക് അത് ഞമ്മക്കു വല്ലട നമ്മള ആവശ്യത്തിനല്ലേ പിന്നെ ഞമ്മ ക്ക് സ്വന്തായിട്ട് എന്തെങ്കിലും സൈഡ് ബിസിനസ് ആയി്ട്ട് നമക്ക് എന്തെങ്കാലും ചെയ്യാൻ പറ്റണ അത് പ്രശ്നമ നമുക്ക്തിനും മടി
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ആകുമ്പോ പ്രശ്നം എന്നാ ഓക്കെ എന്നാ ഓക്കെ